ഹലോ ആ ഓർങ്ങീട്ടില്ലേ എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ സുഖല്ലേ
ആ
ഇല്ല ഇല്ല എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ മക്കളൊക്കെ ഇവിടെ ഹലോ ഇല്ല കെടന്നിട്ടില്ല കേൾക്കിണില്ലേ?
ഇല്ല കൊറച്ച് ഒച്ചക്ക് പറയോ? കൊറച്ച് കേക്കാ അങ്ങനെ പറ്റണില്ല.
പ്പള
ആ ഇപ്പൊ ആഹ ഇപ്പൊ കൊറച്ചും കൂടെ കേക്കാം എന്നാലും കുറച്ച്
ഭക്ഷങ്ങളൊക്കെ സുഖമല്ലേ? ഭക്ഷണം കഴിച്ചാ..
ആ അ സുഖം ഭക്ഷ ഭക്ഷണൊക്കെ കഴിച്ചു. നിങ്ങൾ കഴിച്ചോ?
ഏർ ഞങ്ങളൊക്കെ നേരത്തെ കഴിക്കും. നേരത്തെ കെടുക്കോ?
ആഹ് ഇല്ല ഇല്ല നിങ്ങെന്താ കഴിച്ചേ?
ഞൻ ചോറ്ന്നെ ഞങ്ങളൊക്കെ ഏഴ മണി ഒക്കെ ആകുമ്പോ കഴിക്കും.
അതെയോ എത്ര നേരത്തെ കഴിക്കുവോ?
അത്ത കഴിക്കു
ആഹ ആഹ ആഹ ആഹ ഏ
മഴ ഒക്കെ ഇണ്ടാ നോയിക്ക മഴ
മഴയൊക്കെ മാറി. ഈ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ മാറി.
എന്താ വീട്ടത്തൊക്കെ അവസ്ഥ എല്ലാർക്കും സുഖല്ലേ? വീട്ടിലൊക്കെ മക്കളൊക്കെ ഇല്ല മഴയില്ല മഴയില്ല. മഴ ഉണ്ടായിര്ന്ന് വല്യ മഴയൊന്നും ഇണ്ടായിട്ടില്ല.
നിങ്ങളടെ വീട്ടില ആരൊക്കെയണ്ട്?
ട്ടില ഇക്കുണ്ട്. ഞാനുണ്ട്. മോന് ഇക്കായനിയൻ
ആഹ് ആഹ് ആഹ മ അപ്പൊ മോന എന്ത്യ?
മോന ആ മോനെ എറണാകുളം പഠിക്കാണ്.
ആഹ ആ എന്താ പഠിക്കണ?
അപ്പം ബി സി എ പടി
ആ ഉ ഉം ഉ ഉ
നിങ്ങളെ മക്കളൊക്കെ?
ഞാൻ ഉ ഞാൻ പഠിക്കിയ
ആഹ പഠിക്ക കല്യാണം കഴിഞ്ഞട്ടില്ലല്ലേ സോറി. അത് കൊഴപ്പില്ല.
ഞാൻ ഞാൻ നിയമം
ആഹ് വക്കീല്..
ആഹ് വക്കീലാവൻ പടിക്ക അതന്നെ.
ഉം
അവസാന വർഷ.
ആ അത് നല്ലതാണ് എവിടെങ്കിലുക്കെ വെച്ച് കാണാം
ആഹ
എന്താണ്?
അവസാന വർഷമാണ്. ഞാൻ പഠിക്കണത് കാസർഗോഡ ഇപ്പൊ വീട്ടിലുള്ള
തന്നെ ഉ കല്യാണം നോക്കണില്ല?
ഏ ഇല്ല ഇല്ല ഇത് കഴിഞ്ഞിട്ടുള്ളൂ.
ആഹ എൽ എൽ ബി വേണ്ടത് എഞ്ചിനീയറാ
ഏ
എഞ്ചിനീയർ ആണോന്ന വേണ്ടത് കഴിയാനായില്ല കിട്ട ആ വിദ്യാഭ്യാസം ഉള്ളവരു വേണല്ലേ? വിദ്യാഭ്യാസം ഉള്ളവരെ വേണല്ലേ?
ആ അത് വേണം എനിക്ക് അത്യാവശ്യണ്ട്.
അപ്പൊ നിങ്ങളെ എല്ലാർക്കും ഇ വിദ്യാഭ്യാസം ഉണ്ടായത കൊണ്ടേ ഇ വ ടെൻഷ ചെന്നില്ല.
നിങ്ങള് എറണാകുളത്തിനൊക്കെ വരലുണ്ടാവോ?
ആ ആ ഞങ്ങള് ഇവിടുന്ന് ദൂരം മലപ്പുറാണ് വരവൊക്കെ ഉണ്ട് വല്ലാതെ ടൂർ ആയിട്ടൊക്കെ വരു ലുലു മാളൊക്കെ അങ്ങനെയണ്ട് വരും ആ മോൻന്റെ പോയിട്ടൊന്നുമില്ല മോൻന്റെ ദീക്ക ഇപ്പം ഇവിടും ദൂരം നാലര മണിക്കൂറൊക്കെ ഉണ്ട് നാൽ മണിക്കൂറൊക്കെ ഉണ്ട്
ആ ഞാൻ ഉ എറണാകുളം മൂവാട്ടൂറാണ്
അ ശെരി എന്റെ മോൻ പഠിക്കണേ പെരുമ്പാവൂര്
പെരുമ്പവൂരോ
ജയഭാരത് കോളേജിൽ
ആഹ ആ അറിയോ അറിയോ എനിക്ക് ഇവിടുന്ന് കൊറച്ചള്ളൂ ഏതു വർഷ അവസാന വർഷമാണോ
അത്ത വർഷം
ആഹ രണ്ടാമത്തെ വർഷം ഒരു ഒരു മോന ഉള്ളൂ ആഹ ആ ആ ആ
പിന്നെ പി വേറെന്തൊക്കെയുണ്ട് എത്ര ആളെ വീട്ടിൽ ആരൊക്കെുണ്ട്
എൻ്റെ വീട്ടിൽ എനിക്ക് അനിയനുണ്ട് അനീത്തി ഉമ്മ വാപ്പ
അ ആ അനിയൻ എങ്ങനെ പഠിക്കല്ലേ
അനീത്തി പത്ത് കഴിഞ്ഞിട്ട് നിക്കുവ അനിയൻ ബാംഗ്ലൂരില് നഴ്സിംഗ പഠിക്കുക
അഹ് സെരിആ
അപ്പ ഇനി നിങ്ങള്പ്പൊ ഇപ്പഴ കിടക്കാപ്പൊ നേരത്തെ ഭക്ഷണം കഴിക്കുമങ്കി നേരത്തെ തെന്നെ കെ ടക്കുവോ?
ഇല്ല പത്ത് പത്തരാവും നേരത്തെ അയ്‌ന് ഇവട്ത്തെ ചിട്ട പ്പോ രവി നേരത്തെ എല്ലാ ഭക്ഷണങ്ങളും ഒന്നര രാവിലെ എട്ടര ഏയര എട്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾഇണ്ട് വൈകുന്നേരം നാലു മണി നാലരന്റെ ചായ
മ് കറക്റ്റ് സമയത്തിന് ഫുഡ് കഴിക്കൂല്ലേ? ഓ ഓ ഓ ഓ അത് നല്ലതാ ശെരിക്കും ആരോഗ്യത്തിന് നല്ലതാ നമുക്ക്
പിന്നെ ഇപ്ളേ നേരം വൈഴുകി തിന്നിട്ടുണ്ടെങ്കിൽ വയറിന് ഭയങ്കര സ് ഇതുവാണ്. കേടുവാണ് എന്റെ ആ എന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിലേയ് ഇൻക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്ത് നെഞ്ഞീ എലോ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ ഇണ്ടാവും.
അതെ പിന്നെ രാത്രി ഹെവി ഫുഡ് അങ്ങനെ
ഇല്ല ആ അങ്ങനെ ഒന്നും കഴിക്കലില്ല. ആ ഒരു ഭക്ഷണം കഴിച്ച പിന്നെ ഒന്നുല്ല്യാ. പിന്നെ നേരത്തെണ് കിടന്ന് ഉറങ്ങും പത്ത് പത്തര ആകുമ്പോൾ കിടന്നുറങ്ങും.
ആ
പിന്നെ?
ആ ഇക്ക കെടന്നോ?
ആ ഇക്ക കെടന്നു ഇക്കതാ ഞാൻ ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്യണ്ടേ ഇന്നോട് ചോദിക്ക്ണ്ട് ആരാന്ന് ചോയ്ക്കണ്ട് അപ്പൊ ഇന്റെ ഫ്രന്റാ ണെന്ന് അറിഞ്ഞു ഞാൻ
പിന്നല്ല വാതില് തോർന്ന് വാതില് തുറന്നിട്ട് തെന്നെ വാതില് തുറന്നിട്ട് സംസാരിക്ക്ണത് ഇഞ്ഞിപ്പോ എന്നു ല്ലാത്ത ഫോണ് വിളി എന്താ വിചാരികാവെയ്.
അ അ അ അല്ല രാവിലെ എത്ര മണിക്ക് എണീക്ക്യും?
പ്രത്യേച് അ സുഭേയ് നിസ്‌ക്കരിക്ണ ടൈമിൽ അഞ്ച്ഞ്ചരക്ക്. ഒണര്ണ എപ്പളാണ് അപ്പോ നീകും ഇവിടെ പിന്നെ യിപ്പി ഇമ്മീം അ ഇല്ല്യല്ല പിന്നെ മദ്രസ് പോവാനൊന്നും കുട്ടികള് സ്കൂളൊന്നും ഇല്ലല്ലോ? പിന്നെ ഹാ നാല് മണി അഞ്ച് മണി മണി അഞ്ചര ഒക്കെ നീക്കും ഇഞ്ഞി പ്പോ നോമ്പ് മുഹറത്തിന്റെറയൊക്കെ ആയില്ലേ? മുഹറം ഉപ്പന്നെ ഇല്ലൊന്ന് ചാറിയിട്ടോള്ളൂ. ഉപ്പ എന്താ എല്ല എന്താ അവര് ചെയ്യ്ണ്? ആ അനിയ മോൾക്ക് അല്ല അനിയത്തിക്ക് കിട്ടീല അനിയത്തിക്ക് കിട്ടീല? പത്തില് തെന്നെ മാർക്കൊക്കെ എങ്ങനെ ഇണ്ടായിര്ന്ന്?
അവക്ക് എട്ട് എ പ്ലസും ഒര് രണ്ട് എയും.
തെന്നെ കൊഴപ്പില്ല ഏതാ എൽ എൽ ബി യെന്നെയാണോ അനിയ,
അല്ലല്ലല്ല ആ അത് വേറെ വേറെ എന്തെങ്കിലും അവക്ക് അത് ഇഷ്ടല്ല.
തെന്നെ എൽ എൽ ബി തെ രഞ്ഞെടുക്കാൻ കാരണം വീട്ടിൽ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ?
അത് ചെ ചെറുപ്പം തോട്ടിലെ എനിക്ക് ഇഷ്ടായിരുന്നു ഇതില് പോണം അങ്ങനെയൊക്കെ. അങ്ങനെ വന്നപ്പോ അങ്ങനെ പോയി.
ആ അല്ല ഇങ്ങനത്തെ ഫീൽഡ് ഒന്നും അധികം ആരും അങ്ങനെണ്ട് തിരഞ്ഞെടുക്കലില്ലേയ്.
ആ ഇപ്പൊ പിന്നെ ഉണ്ട് നേരത്തെ
ആ അദ്യോന്നും ഇണ്ടായിരുന്നില്ല കാരണം കേസില്ല വക്കിലിന്ന് കേസ്
ഇപ്പഴും അങ്ങനെ തെന്നെ കേസില്ല വക്കിലന്നെ.
എന്തിന പഠിച്ചിട്ടു കേസില്ല ല്ലോ കേസ് വാണല്ലോ കേസൊക്കെ ഉണ്ടായിക്കോളും കൊഴപ്പൊന്നുല്ലാതെ
ഞാന് പി എസ് സിക്കെ എഴുാൻ വേണ്ടി ആഹ വക്കീലായിട്ട് അങ്ങനെ ഒത്തിരി നിക്കാൻ താല്പര്യല്ല.
അഹ്ശരി പി എസ് സി എക്സാമിനാണ് ഇത് ലെ?
ഉം അതക്കെ ക്കെഎഴുതി സർക്കാർ ജോലി വാങ്ങാൻ വേണ്ടിയാ
ഉ കിട്ടുന്ന ആൾക്കും സർക്കാർ ജീവനക്കാരനാവട്ടെ എന്നാ പിന്നെ ഗൾഫിന്റെ കിട്ടുന്ന ആളും സർക്കാർ ജീവനക്കാരന ആാവട്ടെ അറിയാ
ആഹ് ഹ് ഹാ
അതാവുന്ന ജീവിതം ആസ്വദം ആസ്വദിക്ക
ഉം നിങ്ങള് യാത്രകളൊന്നും പോവാറില്ലേ?
യാത്രകള് കൊഴപ്പില്ല എനിക്കക്ക് ലീവ് ആ ചെല അപ്പൊ ശനി ഞായറല്ലേ ഉള്ളു
ആഹ് ഉ ഉഹ
ഉം ഇക്കചി പറഞ്ഞ പോലെ പി എസ് സി എഴുതി കിട്ടിയാളാ
ഓ ഓ ഓ
ഉ അദ്ധ്യാപകനാണ് ങ്ങള് ബീച്ചിൽ ലൊക്കെ പോയി ട്ടണ്ടോ ഏ ആ പോയിട്ട്ണ്ട്. ഇക്കോടെ മുട്ടായി തെരുവക്ക് ഞങ്ങക്കൊരു ഇതല്ലേ വരവുണ്ടല്ലോ? മാറാഞ്ചിറ ബീച്ച്
ഓ ആഹ ശരിയാ ശരിയാ ഞങ്ങള ഇടക്കൊക്കെ ഒന്ന് വരലുണ്ട്. എടുക്ക വല്ലപ്പോഴേക്കെ
ഉം ഞങ്ങളാ ഇവിടുന്ന് അതിനപ്പ ഞാൻ പറഞ്ഞ അലുവ കോഴിക്കോട് എ രലുവ പ്രത്യേകിച്ച് രലുവയാണ് ഹി ഹേ ഹി
ഉ
കോഴിക്കോട അലുവപോണ തിന്നണന്ന്റ ആദ്യക്കെക്കെ ഞങ്ങള്ൾ വല്ല കോഴിക്കോട് വന്നിരുന്നു. നല്ല നല്ല പല അലവ്ണ്ട് അണ്ടി ഒരുര തേങ്ങാപ്പൂളൊക്കെ വെച്ചിട്ട്.
ആഹ കോഴിക്കോട് അലുവ നല്ല രുചിയാ
രുജിൻണ്ടാ
നിങ്ങള് നന്നായിട്ട് ഭക്ഷണൊക്കെ ഉണ്ടാക്കുവോ മലപ്പുറം നല്ല ഭക്ഷണം ഉണ്ടാക്കൂലേ?
ഭക്ഷണം കൊഴപ്പില്ല. ഇക്ക അങ്ങനെ ഭക്ഷണം പൊറത്തന്ന് കഴിക്കാറില്ല ആ ഇക്കങ്ങനെ ഭക്ഷണം പുൊറത്തന്ന് കഴിക്കാത്തോണ്ടേ ഹോട്ടലന്ന അങ്ങനെ കഴിക്കൂല.
ഓ ഓ
പിന്നൊക്കെ വീട്ടന്ന് ന്നെ -
പിന്നെ സുഖാണോ ഇടക്കൊക്കെ എറണാകുളത്തിനൊക്കെ പോരെ?
വിദ്യാഭ്യാസംക്കെ എൽ എൽ ബി ഒക്കെ പഠനം -
ഏേ
പഠനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നന്ന് അറിയാ എൽ എൽ ബി
ആ പഠനം ഭയങ്കര പാടാ
തന്നെ ഇടുത്ത പോലെ പുതിയ ച്ച പോലെ ആഗ്രഹം വെ ആഗ്രഹത്തിലണ്ട് ചീർന്നില്ലേ
ഞങ്ങൾക്ക് മറ്റേ വകുപ്പുകളും കാര്യങ്ങളൊക്കെ പഠിക്കാന അപ്പൊ അത് ഓർമ്മയിലക്കാൻ നല്ല ബുദ്ധിമുട്ടാ
ആ് ഓരോരതില സെക്സനെ
ആഹ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മറന്നു അത് എപ്പോഴും ഇങ്ങനെ അല്ലെങ്കി ഇങ്ങനെ നമ്മള് അതെന്നെ പഠിച്ചു പഠിച് ഇ പഠിക്കണം എപ്പോഴും കൊറേ ണ്ടല്ലോ പഠിക്കാൻ ആഹ കാണാപ്പാടം പഠിക്കണം വകുപ്പുകളെല്ലാം കാണാപ്പാടം പഠിക്കണം
ചോ അവിന്ന് പറഞ്ഞടുക്കല്ലേ എവിട ചോദ അവിടുന്ന് പറയണല്ലേ
ആഹ പറയണം നമുക്ക് പരീക്ഷക്കൊക്കാണ് അത് പാടാ ഓർത്തെടുത്ത് എഴുതി ണ്ടേ
ആ വാദിക്കാനൊക്കെ പഠിപ്പിച്ചു വോ
വാദിക്കാൻ പഠിപ്പിക്കണ്ട് അത് അവസാനം കോടതിയിൽ എന്തൊക്കെയാണ് നടക്കണ അങ്ങനെയുള്ളതൊക്കെ അവസാനം ഒന്ന് അങ്ങനെ പഠിപ്പിക്ക വല കാര്യമായിട്ടൊന്നുംല്ല എന്നാലും നമുക്കൊന്ന് കാണിച്ചൊക്കെ തരും എന്താണ് അവിടെ നടക്കണത് എന്നുള്ള അറിയാൻ വേണ്ടി അല്ലാതെ കൂടുതലായിട്ട് വാധിക്കാാനൊന്നും പഠിപ്പിക്കില്ല ഈ നിയമങ്ങൾ ഫ ങ്ങെ പഠിക്കണം നമ്മള്
നമ്മള് ല്ലേ അങ്ങനെ തന്നെ ഇപ്പ ഇത് പി എസ് സി ഭാഗമായിട്ട് ഒരിതല്ല്ല പി എസ് സി വാറല്ലേ ഇതിനന് പറ്റിയിട്ടുള്ള ചോദ്യം എന്തൊന്നും വരില്ലല്ലോ പി എസ് സി ഏതാണെന്നുണ്ടെങ്കിലേ ഈ നിയമങ്ങളെ ഇതൊന്ന് വരുവോ ചോദ്യങ്ങളൊക്കെ
ആഹ വരും അത് കൊറേ ഉണ്ട് പിന്നെ ഈ ഇത് പഠിച്ചവർക്കാണെങ്കി പി എസ് സിയില് ജോലി ഇട്ട കഴിഞ്ഞാ പിന്നെ പെട്ടെന്ന് ഇത് ഇത് കിട്ടും പ്രമോഷൻ കിട്ടും അപ്പൊ അതിനൊക്കെ വേണ്ടിട്ടാണ് മെയി കാര്യമായിട്ട് ഞാൻ ഇത് എടു പ്രൊമോഷനൊക്കെ കിട്ടും എനിക്കാണ് ഞാനൊ ഒരു ഡിഗ്രി കഴിഞ്ഞതാണ് എനിക്ക് ഒരു എക്കണോമിക്സൽ ഒരു ഡിഗ്രിിയ ഒക്കെ ഉണ്ട്
ആ ണ് കഴിക്കണ പ്രായ കഴിക്കണ് ജോലി കിട്ടിട്ടേ കല്യാണം കേക്കൊള്ളിച്ചിട്ടിരിക്കല്ലേ
ആഹ ആ
പിന്നെ എന്താണ് അനിയത്തി എവിടെ അവിടെ അടുത്തരു സ്കൂളിലന്നാ
ആഹ് ഇവിടെ അടുത്ത തന്നെ കിട്ടിയ അപ്പൊ അവക്ക് അവിടെ കിട്ടണം എന്നായിരുന്നു പിന്നെ ഈ പ്രാവശ്യം അങ്ങനെ പിള്ളേർക്ക െ നല്ല അങ്ങനെ ഫുൾ എ പ്ലസ് ഒക്കെ കുറവല്ലായിരുന്നോ അപ്പോ അവക്ക് അടുത്ത് അവള് വെച്ച സ്ഥലത്ത തന്നെ കിട്ടി
പിന്നെ എല്ലാ ഉമ്മാക്കും അപാ ർക്കും ജോലി ഇണ്ടാ
ആ പാക്ക കട കടുണ്ട്
ആഹ പിന്നെ ഭക്ഷണെ ഉണ്ടാക്കക്കപാറ്റി കേ ജോലിയ പാക്ക് കാ ഏ എന്ന ഇക്കോട്ട ടൈം വിളിക്കട്ടാ
ആഹ ആഹ് ആഹ് ആഹ ശരി ശരി